ഹലോ
ഹലോ, ന്തൊക്കാണ് വിശേഷം?
സുഖം, സുഖം, സുഖായിട്ടിരിക്കുന്നു അവിടെന്തുണ്ട് വിശേഷം?
നല്ല അല്ല സുഖോ പിന്ന മഴണ്ടോ അങ്ങോട്ട്? ആഹ് ചായ കുടിച്ച് എനി ഉച്ചക്ക്ള്ള ഭക്ഷണം ണ്ടാക്കാന്ണ്ട്.
അ ഹ ഹ ഇവിടെ മഴയില്ലടാ നല്ല വെയിലാണ് അവിടെ യിണ്ട മഴ.
ആഹ് വെയില വെയില. ഇന്നലെം വെയിലെന്നെയ്നു വൈകുന്നേരയപ്പോ ചെറുതായിട്ട് മഴ പെയ്ത്. രാത്രിയു ണ്ടായ്നും ചെറ്തായിട്ട് ഇപ്പൊ ആണ്ലേ അപ്പൊ ഒണക്കാനൊക്കെ സുഖാണല്ലോ വെയില വെയില് വെരുമ്പോ
കേക്കുന്നില്ലേടാ
എന്താ
ഇവിടെ ഇന്നലെ ഫുള്ള് മഴയായിരുന്നേ കരണ്ടൊന്നും ഇല്ലായ്രുന്നു
ആണ്ലേ
ഉം
ആഹ് എ രാത്രി ചെറുതായ്ട്ട് മഴ പെയ്ത്
അതെല്ലേ ആഹ് എന്ത് കഴിച്ച് രാവിലെ ഭക്ഷണോക്കെ എന്ത്ണ്ടാക്കി
രാവില ചപ്പാത്തിയു ഉം പിന്ന പോത്ത് കറിയും വെച്ച്
അഹ് അഹ്
ആഹ് എനിപ്പോ വീട്ടില് ഞാനും ഭർത്താവും മക്കളും
ആഹ് എത്ര വിള്ളേര രണ്ട് പേരോ
നാലാള്
നാല് പേര് എന്ത് പഠിയ്ക്കുവാണോത്രല്ല പഠിക്കുന്നേ
തെര ആഹ് ആഹ് മൂത്താള് പ്ലസ് ടു കഴിഞ്ഞ്
ആഹ്
പിന്നെ ചെറ ഏറ്റവും ചെറുത് ആറാം ക്ലാസ്സിലാ. ഉം ഉം അപ്പ അത് അല്ലരോ ആണല്ലേ?
ഒന്നാം ക്ലാസ്സില് ആഹ് ആറു വയസ്
ആഹ് ആഹ് അപ്പൾ ഒന്നാം ക്ലാസ്സില്.
അതെ അതെ അതെ
ആഹ് ആഹ് പോ പോയില്ലേ?
ആഹ് പോയി പോയി പോയി ഒമ്പത് മണിയ ആകുമ്പോ സ്കൂൾ ബസ് വരും
ആഹ് ആഹ് ആ ആഹ് ഭക്ഷണൊക്കെ എങ്ങനെ? അല്ലല്ല ഇവിടെ അടുത്താ നടന്നു പോവും ഉം ഉം
ഇവിടന്നരു അരമണിക്കൂറുണ്ട് ദൂരംണ്ട്.
ഉണ്ടില്ലേ ഭക്ഷണൊക്കെ അങ്ങനെ കൊണ്ടുപോലായിക്കുവോ?
ആഹ് ഭക്ഷണം കൊടുത്തുകൂടും രാവിലെ സ്കൂളിലുണ്ട് എന്നാലും. കൂടുതലും വീട്ടീന്ന കൊടുത്ത വിടരണത്.
ആഹ് ആഹ്
വല്ലപ്പോയും ക്കെ അവിടുന്ന് കഴിക്കും.
ആഹ് ആഹ്
എന്ത്ച്ചാ അവിടുന്ന് കഴിക്കണെങ്കിലേ അറിയാൻ പറ്റില്ല കഴിക്കണുണ്ടോന്നുള്ളത്. ഇവിടന്ന ആകുമ്പോ നമ്മള് കൊടുത്തു വിടണത് കഴിച്ചില്ലെന്നുണ്ടെങ്കി അങ്ങനെ തിരി തിരിച്ചു കൊണ്ടരുമ്പോ നമുക്ക് അറിയ. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും കഴിച്ചോ ഇല്ലേന്ന് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്.
ചെല മക്കൾ എന്താക്കുംന്ന്റിയോ അടെ തട്ടിട്ട് അടച്ചു കാനം കൊണ്ടപരും.
കൊണ്ടുവ ഇവർക്ക് അങ്ങനെ കളയാൻ പറ്റത്തില്ല ഏഹ് തിരി ബാഗിൽ തന്ന നമ്മൾ വെക്കണം അവിടത്ത ആണെന്നുണ്ടെങ്കിൽ അവര് കഴുകി പാത്രം കൊടുത്തു വിടും.
ആഹ് അഹ് അഹ് ആഹ്
വീട്ടിലത്തെ ഫുഡ്ണെന്നുണ്ടെങ്കിൽ അവര അങ്ങന അടച്ച് വെച്ച് തിരിച്ച കൊടുത്ത് വിടും. നമുക്ക് അറിയാൻ പറ്റും കഴിച്ചിട്ടുണ്ടോ ഇല്ലേ?
ഇല്ലേലോ ആഹ് ആഹ്-
അതെ അതെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അവിടെ ഈ സാമ്പാറും അങ്ങനത്തെ ക്കെ കറിയൊക്ക ആയിരിക്കുല്ലോ.
ആഹ് ആഹ്
അതൊന്നും കൂട്ടി തിന്നൂല ഇതിന് മുട്ട മാത്രം മതി.
ആഹ് ആഹ്
ഒ കുട്ടി അങ്ങന കഴിക്കൂല്ല.
ആഹ് എന്നാലും അത് മുട്ട കഴിയ്ക്കുന്നുണ്ടെങ്കിലും ആ ഭക്ഷണം കുറവാണ് എന്നാലും ഇങ്ങനെ പയ്യൊക്കെ നടന്നിട്ടൊക്കെ അങ്ങനെ. പറയണോ
ആഹ് പുറത്തുന്നൊക്കെ ഫുഡ്ക്കെ വാങ്ങിച്ചു കൊടുക്കോ?
ആഹ് ആഹ് പൊറത്ത്ന്നൊക്കെ വാങ്ങി കൊട് പൊറത്തുള്ളാതാണെങ്കിൽ ഇഷ്ടണല്ലോർക്ക്
അ പിന്നെ പൊറത്തൂന്നുള്ളാന്ന് പറഞ്ഞിട്ട് കാര്യല്ല അത്ര നല്ലല്ലല്ലോ പുറത്തൂന്നുള്ള ഫുഡ്-
ഉം നല്ല നല്ലയല്ല
എപ്പോഴ്വല്ല എന്നാലും എല്ലപ്പോഴും ഒക്കെ വാങ്ങിക്കും.
ഏഹ് ആഹ്
അത്രേ ഉള്ളൂ.
ഓക്ക ആകുമ്പോ ചോറ് ചോറ്ന്ന് ചോറ്ന്ന് പറയുമ്പം തന്നെ ഓർക്ക് വലിയ ഇതില്ല. അല്ലാണ്ട് അമ്മള് പൊർ ത്ത്ന്ന് ഇപ്പോ മന്തിയൊക്കെ അല്ലേ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും മന്തിയാണെങ്കിലുംക്കെ ചോറിനോട് വലിയ ഇഷ്ടല്ല.
ഇഷ്ടല്ല ആഹ് ഇവിടെ ഇതിന് കഞ്ഞി മതി എപ്പോഴും.
ആ കഞ്ഞി കുടിക്യോ?
കഞ്ഞിയാണ് ഇഷ്ടം അത് കുഞ്ഞിലെ മുതലേ ഹസ്ബൻഡിന്റെ അമ്മ ഈ പ പ്പടവൊക്കെയിട്ട് കഞ്ഞി കൊടുക്കുവാരുന്നു.
ആഹ് ആഹ്
അതുകൊണ്ടത് ഭയങ്കര ഇഷ്ടമാണ്
ആഹ് ആഹ് കഞ്ഞി ഇഷടാണെ പിന്നെ നല്ലതാണല്ലോ-
ആ സ്കൂളിലൊക്കെ പോകുമ്പോ അവിടെന്ന് ഉച്ചക്കെ ഇനിയിപ്പോ കൊറച്ചെകഴിച്ചുള്ളെങ്കിൽ വൈകുന്നേരാകുമ്പോ ഞാൻ കൊറച്ച് - കൂടുതൽ കഞ്ഞി കൊടുക്കും
ആഹ് ആഹ്
ഇല്ലെങ്കിൽ ഒരു സാധനം കഴിക്കില്ല വേറൊരു സാധനോം കഴിക്കില്ല.
ആഹ് കഞ്ഞി കുടിച്ചിക്കെങ്കിൽ അ മതി ചോറ് തിന്നണോന്നൊ ന്നില്ല കഞ്ഞി തന്നെ ശരീരത്തിൽ നല്ലാണല്ലോ അങ്ങനെ. പിന്നെ ക്ഷീണത്തിനൊക്കെ നല്ലാണല്ലോ ഉം ഉം.
നമ്മള് എന്തേലും സ്നാക്ക്- സൊക്കെ കൊടുത്തു വിട്ടായില്ലേ ഒന്നും കഴിക്കില്ല അങ്ങനേ കൊണ്ട് വരും.
ആഹ് ആഹ്
അങ്ങനത്തെ ഒന്നും ഒരു സാധനോം ഇഷ്ടല്ല ഫ്രൂട്ട്സ് ഒക്കെയാണെ പിന്നേം കഴിക്കും പക്ഷെ ഫ്രൂ ഫ്രൂട്ട്- സങ്ങനെ സ്കൂളില് അവരെ സമ്മതിക്കൂല്ല കൊടുത്ത് വിടാനായിട്ട്.
അഹ് ആഹ്.
അതുകൊണ്ട്
എങ്ങനെ കഞ്ഞി കൊടുത്തു വിടാനും പറ്റൂല.
ഇല്ല കഞ്ഞി കൊടുത്തു വിടാൻ പറ്റൂല
ഏഹ് ആഹ്ശെരി
ഉം ചോറ് അത് ഇവർക്കന്ന് പറയ്മ്പില്ലേ മറ്റേ നമ്മടീ ബിരിയാണിയരി പോലത്തെ ഇതില്ലേ
ആഹ്
അതിന്റെ ചോറേ പറ്റ്വൊള്ളൂ അല്ലാണ്ട് നമ്മടെ സാധാ ചോറൊന്നും കൊടുത്ത് വിടാൻ അവര് സമ്മയ്ക്കൂല
ഉ
സ്കൂള്ല് ആഹ് പക്ഷേ ബാക്കിയൊള്ള പിള്ളാ ള്ളാരുവക്കാ പിന്നെ അത് അങ്ങനെ കഴിക്കാത്ത ആൾക്കാര്ണ്ടല്ലോ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടുവൊക്കെ ഷ് ഷെയറെയ്യുവല്ലോ അതുകൊണ്ട് അങ്ങനെ അരിയൊണ്ട് അതിന്റെ ചോറേ കൊടുത്തു വിടാവൊള്ളെന്ന് അവര് പ്രത്യേകം പറഞ്ഞിട്ടൊണ്ട് അതാണെ ഇവളൊട്ട് കഴിക്കത്തൂല്ലാ
ഇങ്ങളവ്ടെത്തിയോ
പിന്നെ ഞാനതീയെടെ വേവിച്ചിത്തിരി മൊട്ടയക്കെ വറുത്തയിന്റാത്തിട്ട് സ്റാ ഈ ലേസൊക്കെ ക്യാ കു
ഞാനും യെപ്പീന്റെ ആളാണ്
ആഹ് ഹലോ
അതാരാ വിളിക്കണേ ഉസ്താ ആഹ് ആഹ് ആഹ് ഉസ്താദ്ന്റേല് ദാ ഇങ്ങള് സംസാരിച്ചോളീ ഹലോ
ഹലോ
ഹലോ എനിക്ക് വേറൊരു കോള് വന്നേ അർജന്റായ്ട്ട്ള്ളേ ആഹ് ആഹ് അർജന്റായ്ട്ട്ള്ള വേറൊരു കോള് വന്നീന്നു ആഹ് ആഹ് പിന്നാ ആഹ് പറഞ്ഞോ ഇനി പറഞ്ഞോ അല്ല കയ്ഞ്ഞ് പറഞ്ഞോ ആഹ് ആഹ് പിന്നെന്താ ഏടക്കോ പോവ്കയോ അങ്ങനൊക്കെ ചെയ്യല്ണ്ടോ പൊറത്തൊക്കക്കെ പോവല്ണ്ടോ
ഇൽ ഹസ്ബന്റ് പൊറത്താണെ അപ്പോ അത് കാരണം ഞങ്ങളെ എനിക്ക് വണ്ടിയ്ണ്ട് ഞാനും ഇവളുംകൂടി എവിടേലൊക്കെ പോവും അല്ലാതെ ദൂരോട്ടൊന്നും അങ്ങനെ പോത്തില്ല ഈ പോത്തിന് ഒക്കെ പ്ലാൻ ചെയ്യാനായിട്ട് നിങ്ങൾതൊക്കെ പോകാറ്ണ്ടോ
ആഹ് ആഹ് ആഹ് പോകല്ണ്ട് എടക്കെടക്ക് അങ്ങനെ ദൂരോട്ടൊന്നുംല്ലെട്ടോ അടുത്തൊക്കെ അടുത്തൊക്കേക്കെ അങ്ങനാ പോവും
ആഹ് ആഹ് ആഹ് ഇതിപ്പം ഫാമിലിയക്കെ ഇയാൾടെ ഫാമിലിയക്കെ എവിടാ വീ ഇത് ഇവിടെണ്ടോ ഒരുമിച്ചാണോ താമസിക്ക്‌ന്നെ
ആഹ് ആഹ് അവ്ടെ തന്നെ ആഹ് അവ്ടെത്തന്നെ
ആഹ് ഹാ ഹാ ഇഞാനിപ്പെന്റെ വീട്ടിലാ നിക്ക്‌ന്നെ എന്റെ വീ ഹസ്ബന്റിന്റെ വീട്ടിലല്ല അവ്ടേ അച്ചേട്ടനും അമ്മയും ചേട്ടത്തീം എന്റിവ്ടെ ആരൂല്ലാത്താർണം ഞാനിപ്പവ്ടാ ഒരു വർഷായിട്ടിവ്ടെ
ആണ്ല്ലേ ആഹ്
അട്ത്ത വർഷങ്ങട്
പി ആഹ് ആഹ് ഇവിടെല്ലാത്തോണ്ട് പിന്നങ്ങനെ നിക്കാലോ ആഹ് ആഹ് ആശെരി
ഇവിടെനിക്ക് അനിയൻ മാത്രേ ഒള്ളൂ ഇനീപ്പടുത്ത വർഷം ആവുമ്പോ അവന്റെ കല്യാണൊക്കെ നോക്കണം അതക്കെ കഴിഞ്ഞ് ഇവ്ടെ നമുക്ക് പിന്നങ്ങനെ നിക്കാൻ പറ്റൂലല്ലോ
ആഹ് ആഹ് ആഹ് അത്ശെരിയാ പിന്നെ വീട് പണിയൊക്കെ എങ്ങനെ തീരാനായോ
ആഹ് വീട് പണിയൊക്കെ ഏകദേശം തീരാറായി മോള്ത്തെ റൂമിന്റെ കൊറച്ച് പണിയും പിന്നെ ഈ കൈവരി കെട്ടലങ്ങനെ കൊറച്ച് പരിപാടി മാത്രേ ഇനി ബാക്കിയൊള്ളൂ ബാക്കിയെല്ലാം കഴിഞ്ഞ്
ആഹ ആഹ
അതോവിടെ തീർത്ത് അടുത്ത വർഷയാവുമ്പത്തേനും അങ്ങോട്ട് മാറണം
മാറാൻ പറ്റൂ ആഹ അവിടെ തറവാടിന്റെ അടുത്തെന്നാണോ
ആഹ് അടുത്തന്നെ തൊട്ടടുത്തന്നെ
ആ ആഹ
താഴത്ത പണിയൊക്കെ ഫുള്ള് തീർന്ന് കെടക്കുവ മോള് മാത്രേയുള്ളൂ കുറച്ച് ബാത്റൂമിന്റെയും പിന്നെ കൈവേരി അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികൾ മാത്രേയുള്ളൂ
ആഹ ആഹ നെലൊക്കെ ഇട്ടോ
എന്തുവാടാ
നിലത്തിന്റെ പണിയോ കഴിഞ്ഞോ
ഏഹ
ഈ നിലല്ലേ ന്നലം നലത്തിന്റെ പണി കഴിഞ്ഞോ
ആഹ ബാക്കിയെല്ലാ പണിയും കഴിഞ് വീട്ടന്റെ ഫുള്ള് പണിയും തീർന്ന് ഇനി മേലത്തെ മേല് രണ്ട് മുറിയിണ്ട്
ആ ആഹ
അതിന്റെ അതിന്റെ കുറച്ച് മെയിന്റനൻസ് പണി ഒഴിച്ച് ബാക്കി എല്ലാം ഫുള്ള് തീർന്ന് തിടക്കുവാ
ആണ് ല്ലേ
ഒരു അടുത്ത വർഷം ഇപ്പൊ ഓണത്തിന് വന്ന് കഴിയുമ്പോ അതും കൂടെ നിന്ന് തീർക്കാന്നൊക്കെ പറയണണ്ട് അടുത്ത വർഷം ഒരു മെയ്യക്കാവുമ്പത്തേക്കും അങ്ങോട്ട് മാറിക്കഴിഞ്ഞാ അടുത്ത വർഷവിടെ സ്കൂളിൽ ചേർക്കാലോ
ആഹ ആഹ ശരിയാ
അങ്ങനെ നോക്കിയിരിക്കാണ് അവിടെ ഉച്ചക്കത്തെ പരിപാടിക്കെ കഴിഞ്ഞോ
ഉച്ചക്ക് ഇല്ല ഇനി ഇപ്പം ചോറ് നെയ്ച്ചോറ് വെക്കാന്ന് വിജാരിച്ചിട്ട് ആ പിന്നെ കൊച്ച് കറിയാ വെച്ചക്കുന്നെ ഇനി ആ കറി രാവിലെ വെച്ചതുണ്ട് ചപ്പആ ചപ്പാത്തിക്ക് ഉച്ചക്കൂടിയ വക്കെ ചോറിനോടും കണക്കാക്കിയിട്ട് വെച്ച് അപ്പൊ ഇനിയിപ്പം ചോറ് വെയ്ച്ചണെ നെയ്ച്ചോറും ഉപ്പേരിയും വെച്ചാ മതില്ലോ
വെച്ചാമതി ഹസ്ബന്റെന്തേ ജോലിക്ക് പോയോ
ഇല്ല ഇവിടെ ഇണ്ട് ഇന്ന് പോയില്ല
ആ ആഹ് പിള്ളേര് നാല് പേരും പോയോ
ആ ഓലല്ലാരും പോയി
ആഹ് ആ ആ അവിടെതിലും റേഞ്ചിന്റെ വിഷയം ഉണ്ടോ
ഇവിടെ ഇല്ലല്ല കേക്കാൻ പറ്റാണ്ടുണ്ടോ
അല്ല ചില സമയത്ത് ഇങ്ങനെ കട്ടായി കട്ടായി കേൾക്കണണ്ട്
ആണോ
അത ചോിച്ചത് വർക്കിനെല്ലാം പോുന്നുണ്ടോ അതോ ഹൗസ്
ഇല്ല ഇല്ല ഇല്ല ഒന്നിനും പോകുന്നില്ല അപ്പ ഉ വീട്ടിൽ തന്നെ പോക്ക് പോക്ക ചാല ഒരു മാസം പോയിു അപ്പൊ ആ ഒരു മാസം പോയിനുന്ന്റിയാം സ്കൂളില് പി പിടി ഡി സി പി പിടി ഡി സി അനനോ ഉ ഉം അപ്പൊ ഒരു മാസം പോയി പിന്നെ പോയില്ല
പിന്നെ പോയില്ല
ഉം ഉം പിന്നെ
ആഹ് ഇവിടെ പിന്നെഎനിക്ക് ഈ കുഞ്ഞും വേറെ ആരും ഇല്ല അമ്മയൊക്കെ ജോലിക്ക് പോവേ
ആഹ് അവ്ടെല്ലേ
ആഹ് കാരണം ഇവളെ വെച്ചിട്ട് ഇവള് രാവിലെ ഒമ്പതര ആകുമ്പഴാ പോണത് വൈകിട്ട് നാലരഴിയുമ്പോ വെരും അപ്പൊ അതിന്റെ ഇടക്ക് പോകാൻ പറ്റിയ വർക്കുകളൊന്നും ഇല്ലല്ലോ
ആഹ് ആഹ്
പാർട്ട്ടൈ ആയിട്ടൊക്കെ എന്തെങ്കിലും നോക്കണം അല്ലെങ്കി പിന്നെ അതെല്ലെ
എ എന്തിന വർക്ക് എന്തോ എന്തോ പിന്നെ ജോലി ഇ ണ്ടായിനോ
ആഹ് ഞാനായിരു കഴിഞ്ഞായിർന്നു വർക്ക് ചെയ്തോണ്ടിരുന്നതാ
ആഹ് ആഹ് ചെയ്തായിരുന്നുല്ലേ അപ്പോ ഇപ്പോ പോവാനുള്ള ഒരു ഇത് സാഹചര്യം ഇല്ലാത്തോണ്ടായിക്കും
ക്ക് അട്ത്തൊക്കെ കിട്ടുന്നുണ്ട് സ് സാലറി തീരെ കൊറോ ഹോസ്പിറ്റലുകള്ല്ലേ
ആഹ് ആഹ്
അതുകൊണ്ട് പിന്നെ അങ്ങനെ നിർ ത്തിയതാ
മത്തിയാ ആഹ്
അതെ അതെ ഉം
ഞാൻന്നാലേ ഞ ആഹ് കഴിഞ്ഞിട്ട് വിളിക്കട്ടോ ഓ ശരി എന്നാ ഓക്കെ